കേൾക്കുന്നുണ്ടോ?
ക്ക്ല്ലേ?
ആഹ്. വെറ്തെവിടെ ആഹ് ആഹ്. ഒരാൾ വന്നു ഒരാൾ വരാ
വഅലൈക്കുമുസ്സലാം. ഇവ്ടെ മക്കള് വന്നാ പിന്നെ അലമ്പായിരിക്കും ഇതേപോലെ തന്നെ.
ആഹ്. ആഹ് അതെന്നെ ആഹ്
ഇന്റെ പെറകേ നടക്കാ ഫോണിനെയ് ഓല്ക്ക് വീഡിയോ കാണയാണെങ്കി ഈ ടൈമാകുബോ കൊടുക്കും
ആ ദസാ ദേ ആഹ
എന്താ പണി ചായട്ച്ചോ കുട്ട്യാക്കൊക്കെ ചായട്ത്തോ
അപ്പൊ മക്കളൊക്കെയല്ലേ
ആഹ് മക്കള് രണ്ടുപേര് പിടിച്ചിട്ടുണ്ട്ളയതിന് ഇളയത് പിടിച്ചിട്ടില്ല
ആ എളദ്നെ എവിടെ പറഞ്ഞ
എളേത് യു. കെ. ജി ല്
ഏ അപ്പൊ ഓല് നേരത്തെ എത്തീട്ണ്ടാവുലേ
ആഹ ഒരു മൂന്നരയാവുമ്പ വരും
ആ ഇവിടെ മോള് എത്തി മോന് എത്തീട്ടില്ല
ആഹ ചായൊക്കെ കൊടുത്താ ആ അദുസ ആഹ
ചായ കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഓരോ തെരക്കിലേന്നു. ഇന്ന് തിരുമ്പിട്ട തൊന്നു ചിക്കില്ല. അപ്പം വൈകനേരപ്പ നീ കുത്തിർന്ന് ചിക്കാ വെള്ളം വരാാൻ വേണ്ടീടെയ് ഇപ്പൊ മയല്ലേ ആഹ ആഹ രാത്രി ഇന്നലെ രാത്രി നല്ല മഴേനി
ആഹ ഇവിടെ നല്ല വെയിലാണ് ഇപ്പൊക്കെ നല്ല വെയിലാണ് അ.
അൊ രാത്രി മയല്ലേ ഇ അതുകൊണ്ട് രാവിലും ചെറിയരു മപ്പാറ്റ ണ്ടപ്പോ ഞാൻ പിന്നെ പുറത്ത് ചിക്കില്ല അപ്പൊ വാപ്പിന്റെ മോള്ല് കൊണ്ടേയി ചിക്കി ഒണക്കണം ന്ണ്ടെങ്കില് വെള്ളം വരണ്ടേ.
ആഹ ആ ഒണക്കൂല
ഏ ഫിഷ് ആ ഇണ്ട് ഇപ്പൊ ഈ മഴയപ്പോളേ മെഷീൻ അങ്ങനെ ഉപയോഗിച്ച് അത് പണി തന്നു.
ആഹ് ആ ആ്
അത് നന്നാക്കാന് കുടിൽക്കലൈഞ്ഞിട്ട് രണ്ട് കൊല്ലായി ഇതരെ കല്ലില് തിരുമ്പലില്ലേനി മെഷീൻ കേടന്നപോ തിരുമ്പാങ്ങല്ലൊക്കെ ഒന്ന് പുതുവി പുതുക്കി
ആഹ ആഹ ആഹ ആ ഇറ്റേം പണി തന്നല്ലേ
ഞ മെഷൻേണിന്നു ഫുൾ ഓട്ടോമാറ്റിിക്ക ആണ് ഒന്നും നോ കണ്ടില്ലേന അലട്ട് ഇട്ട് പോയാ മതിയേനി ഇപ്പം ഉം പണിമ പണിയായി മയത്തല്ലെപ്പാവശ്യം.
അതന്നെ.
ഒം കരണ്ട് ബില്ലൊന്നും വല്ലാ വരിലില്ലേയ്നി. മെഷീനു പയോക്കണ്ട് യാരിച്ചിട്ട്. സാദാ നോർമലായിട്ട്ള്ളതെന്ന്യ ണ്ടാവല്. ത് ഞാനങ്ങനയിലെന്നെ ടും ചെയ്യും. ഊം. എല്ലു അതില്ടു. അഅ് നിന്ന പിന്ന ഞങ്ങൾ മാത്രെ അങ്ങനെല്ല തിരുമ്പല്ണ്ടാവു ണ്ടാവൂല ഇള്ളതയ്ക്ക് ര് തിര് കുളി കഴിഞ്ഞിട്ടൊക്കെയ്ക്കു പിന്നെ എപ്ളെ ഒയിവുള്ളക്കപ്പളെക്കെ ഇട്വായില്. തിര്മ്പാനായിട്ടൊര് ടൈമ് കാണലില്. എവിട്ക്കാ പോണേ?
ആഹ്.
ഉം. നിപ്പം നോമ്പർക്കാളൊക്കണ്ടാക്ക്യോ?
നടക്ക്ണ് എന്താ പ്പ
ഓൽക്ക്ന്ന് ഞാന് ഔല്ണ്ട് അഅ് കൊയച്ചൊടക്ക യാരിച്ച. ഔല്ണ്ട് ഔ ചർക്കരിം കൊയക്കചാരിച്ചു. നോംമ്പർക്കും ന്തേലൊര് പത്തിര്യോ പത്തിരിണ്ടാക്കണം. ആരും നോറ്റീൽ. ഞാനന്നെള്ളു. കുട്ട്യളൊക്ക ചെർതല്ലേ. മോനെ നോൽപ്പിച്ചിട്ടില്ല. ഓന് നാ ക്കാറ്ഞ്ഞ്. ലോ അലോ ഹലോ.